ഹലോ
ഹലോ
കേക്ക്ന്നുണ്ടോ
ആഹ് കേക്കുന്നുണ്ട് കേക്കുന്നുണ്ട് അസലാമലെയ്ക്കും.
വാലേക്കും സലാം.
ഉം സുഖാണ്? സുഖാണ് സുഖാണ് എന്താ ഇങ്ങളെ എന്താ ഇങ്ങളെ വിശേഷം? ആഹ് ഉം ഉം ആഹ് ചായുടിച്ച്.
എന്താ കടി?
കടീ റസ്കാ.
ഏഹ്
അത് ഇരിക്കേ
മറ്റേ പഴംപൊരി അങ്ങനത്തെന്നും ഇണ്ടാക്കൂലേ? പലഹാരങ്ങളൊ
ഏഹ് ആഹ് പഴ പഴമ്പൊരിയെന്നും ഇണ്ടാക്കൂലാ.
ഏഹ് പിന്നെന്താ വെറൈറ്റി ഇണ്ടാക്കാ?
ഏഹ്
എന്താ വെറൈറ്റി ഇണ്ടാക്കാ?
ഉം വെറൈറ്റി പ്രത്യേച്ച് ഒന്നും ഉണ്ടാക്കില്ല ഒക്കെ കടേന്ന് വാങ്ങാ ചെയ്യാ. നിങ്ങളെന്താ ഇണ്ടാക്കാ?
ഞാന് പഴമ്പൊരി അങ്ങനത്തെക്കെ സാധനങ്ങള്.
അത് ശരി. ഉം എന്നിട്ട് കുട്ട്യോള്
അതന്നെട്ടോ.
ഏഹ്
ബേക്കറ്യന്നെ നേന്ന് പറയാ
അയ്ശരി ആഹ് കുട്ട്യള് കുട്ട്യള്
കുട്ട്യള് രണ്ടാൾക്കാര്.
അതെ ആഹ് എന്താ പഠിച്ച്ണ്?
ഒരാള് ഒന്നാം ക്ലാസ്സിലാണ് ഒരാള് പഠിക്കാനും പോണില്ല രണ്ടര വയസ്സായിട്ടുള്ളൂ. ഇങ്ങക്ക് എത്ര കുട്ട്യേളാ? ഏഹ് പഠിക്ക്യാ?
ആഹ് പഠിക്കാ.
ഏഹ്
ഉം
ഏതിലൊക്കെയാണ് ഏത് സ്റ്റാൻഡേർഡിലാ?
മൂത്തത് മൂത്തത് പ്ലസ് ടുവിലും രണ്ടാമത്തത് ഏഴിലും മൂന്നാമത്തത് അഞ്ചിലും. മൂന്നു കുട്ട്യള്.
ഏഹ് ഹസ്ബന്റ് എന്താ എടുക്കണ്? ജോലിയാ നാട്ടിലാ ഹസ്ബൻഡ് നാട്ടിൽ ഇള്ള ആളാണോ? ഏഹ് ഓട്ടോ ഡ്രൈവറാ? സ
ആഹ് അതെ നാട്ടില് ഓട്ടോ ഡ്രൈവർ ആണ്.
ഏഹ് ആഹ് സെയിം ആണെന്ന് പറയാ.
ഉം എന്താണ്?
സെയിം ആണ്ന്ന്‌ എന്റെ ഹസ്ബന്റിനും അതന്നെ പണി.
പോയോ? അതേ ആഹ് ആഹ് ആഹ് കേട്ടു കേട്ടു.
എന്തേ അവടേം ആരേലും വർത്താനം പറയണ്ടോ?
കേട്ടു ഹലോ
ഹലോ പറി
ഏത്
പറയൂ. കേക്ക്ണല്യേ ങ്ങക്ക്? ഹലോ കേക്ന്നില്ല്യേ
പോയോ റബ്ബേ ആഹ് കേക്കണ് എടക്ക് കട്ട്‌ എലർക്കും ഒന്നും തിരിനില്യേ പോണ്ട്ട്ടോ? ആഹ് ആ ആ പറയ റേഞ്ചിന്റെ ഈ ആപ്പിൽ എല്ലാരും കോള് ചെയ്യല്ലേ അപ്പൊ അതേരിക്കും.
അതാണ് വാട്സആപ്പ് കോളിൽ കൂടിം കുറെേ ആൾക്കാര് വിളിക്ക വൈന്നേരം. ഇപ്പൊ കൂടെ ഫ്രീ ആണോന്നോയ്ച്ഗാന്ദ്യേ.
ആഹ് ആ. അത് ശരി.
വേറെ എന്തൊക്കെ പിന്നെ?
പിന്നെ വേറെ നല്ല നല്ല വർതാനം തന്നെ ങ്ങനാ വിളിച്ചാറ് ഭയങ്ക കിട്ടിയതല്ലേ.
ഉ വെക്കേഷൻ പൂട്ടിലൊക്കെ എടേലൊക്കെ പോകല് ണ്ടോ? വെക്കേഷൻ പൂട്ടില് എങ്ങട്ടെങ്കിലൊക്കെ പോൺണ്ടോ?
എവടേലും പോവലുണ്ടോന്നോ എവിടേക്കും പോവലില്ല. ഇല്ല ഇല്ല എവിടക്കും പോവവില്ല ഇവിടെ ഇരിക്കും ഉം ഉം.. ഉം ങ്ങളാ നിങ്ങള് ടൂർ പോവോ?
ആ പോകലക്കെണ്ട് മക്കക്ക് മക്കക്ക് ലീവ് കിട്ടുമ്പലേ. എവിടെങ്കിലുക്കെ പോണം ഹലോ? മക്കക്കെ ലീവ് കിട്ടുമ്പോ എങ്ങട്ടെങ്കിലുഒക്കെ പോണം. ആന് ഇങ്ങക്ക് കേക്കുന്നില്ലേ?
ഹയ് ഇല്ലാ അയ്ശരി. ഇല്ലേ ഇടക്ക് കേക്ക്ണുള്ളെ അതാണ് ഞാൻ ഏ ഏന്ന് കേക്കണേ ചെലേയിതെ ഞാൻ കേ കേക്കാത
ഏഹ് ഹ് എനിക്ക് കേക്കണുണ്ട് നിങ്ങള് പറഞ്ഞതൊക്കെ?
എന്ത്?
റേഞ്ച് കിട്ടണ റേഞ്ച് കിട്ടണോടുത്ത് നിക്ക്- റേഞ്ച് ഹലോ റേഞ്ച് കിട്ടണോടുത്ത് നിക്ക്.
വേറെന്തക്കെയ പിന്നെ?